ഹലോ ആഹ് പറയ്
കേക്ക്‌ണ്ടോ
ഓഹ് കേക്ക്‌ണ്ട് ഓഹ് സുഖല്ലേ
ആഹ് ഓഹ് സുഖം സുഖായിട്ട് ഇരിക്ക്ണു
ഓഹ്
അൻക്ക് സു അൻക്ക് സുഖല്ലേ
ഓഹ് സുഖന്നെ സുഖന്നെ
ആഹ് ആഹ്
അത് ഞാന്പ്പോ വിളിച്ചതേ
ആഹ്
നമ്മളൊര് സ്ഥലം വെരെ പോവണ്ടേ നമ്മളെന്തോ ട്രിപ്പ് എന്തോ പ്ലാൻ ചെയ്യണ്ടേ
ഓഹ് പോവാം എങ്ങട്ടാ എങ്ങട്ടാ
എവ്ട്ക്കാ പോവാ ഇപ്പോ
സ്ഥലൊന്നും അറീല്ലേ
ഒരു മയക്കാലല്ലേ അപ്പം അയിനനുസരിച്ച്ള്ളോര് സ്ഥലം
അങ്ങനെയാണെ ഇപ്പോ കക്കം വൈലി അല്ലെ അങ്ങൻത്തെ എന്ത മല കുന്നോ അങ്ങനെ കയറാൻ പോവാ
കക്കാടംപൊയ്ല് ഓൾറെഡി നമ്മള് പോയതല്ലേ നമ്മള് ഈ ടെ ആമസോൺ വ്യൂ പോയിന്റ് എന്താവും
ആമസോൻ വീ പോയിന്റ് ആഹ് അതു അടിപൊളി സ്ഥലാണ് കക്കാടം പൊയ വന്നിട്ട് അപ്പൊ ഓഹ് വണ്ടിട്ക്കാ വണ്ടിട്ക്കാ എപ്പഴാ എപ്പളാ പോവാ
രാവിലെ എർങ്ങേണ്ടി വരും അഹ് രാവിലെ വരുമ്പോം ഒരു ആറണി അപ്പ പോയാ മതിയോ
ആറ് മണില്ലേ
ആഹ്
പക്ഷേ കൊർച്ചുകൂടി നേരത്തെ എറങ്ങാന്നല്ലേ ഇന്നാലേ ഒര് ഒരു വൈബ് ഉണ്ടാവുള്ളൂ
ആഹ് നമ്മള് ന്നാ അങ്ങനെ ആക്കണം
ആഹ്
അവര് ഓഹ് ചെങ്ങൈമാരൊക്കെ കൂട്ടാമ്മേ
ഉണ്ടോ
ഓഹ് ബൈക്ക്മേല് ആയിരിക്കൂലെ നല്ലേ
ബൈക്കുമേല നല്ലെ ഇല്ലല്ല അത് വേണ്ട ബൈക്കാ നല്ലത്
ആഹ് അത് കുന്ന് കേറാ
ആഹ് കാറ് കൊണ്ടു പോയാല് ചെൽപ്പോ കുട്ങ്ങി പോവും റോട്ടുമെലൊക്കെ
അപ്പൊ നമ്മ ഒരു അഞ്ചണി ഒക്കെ ആവുമ്പോ നമ്മ പോവാ
ആഹ് ഒരു അഞ്ച് ആഹ് അഞ്ചണിയാ പോവാം
അപ്പൊ എത്രണി ആവും അവിടെത്താൻ
അത് ഒരു ആറ് ആർ ആറണി ആവുമ്പോ എത്താതിയാവും കൊർച്ച് ആഹ് കൊർച്ചല്ലേ ഉള്ളൂ
ഇത് ഒതായി അവിടെ ഔടെ അല്ലേ
ആഹ് ബൈക്ക്മെലല്ലേ പെട്ടെന്ന് എത്തിയോളും
ആഹ് പിന്നെ നമ്മള് ഉച്ചക്ക് ഫുഡ്‌ കഴിക്കണ്ടേ അതെ രാവിൽത്തെ ഫുഡ്‌ എന്താട്ട്ണ്
രാവിൽത്തെ കൊണ്ടു പോവാ ന്നട്ട് മലേന്റെ മോളി കളിക്കാ
ആഹ് ആഹ് അത് മതി ലെ അത് സീനായിരിക്കും
അത് ആഹ് അത് അടിപൊളിയായിരിക്കും
ആഹ് ഒരു റെയിൻകോട്ട് ഇട്‌ത്താതി
ആഹ് മഴക്കെ പെയ്താല് സീനാണ്
പിന്നെ ഉച്ചക്ക്‌ നമ്മള് മന്തി തിന്നാല്ലേ
ഉച്ചക്ക് അവിട്ന്ന് എറങ്ങിയിട്ട് മന്തി കഴിച്ച് ആഹ് കഴിക്കാൻ പോവാം
ആഹ് ഏതാ മന്തിന്നേ ബിരിയാണിന്നേ ഏതാ നല്ലത്
അത്പ്പോ ചോയ്ച്ചാല് പലർക്ക് പല ഇതായിരിക്കും
ആഹ് ഞാൻ ഹിസ്റ്ററിയില് എടുത്തോട്ടെ ലെ
ആഹ് മന്തി വേറെ ആരൊക്കയാ ഉള്ളേ അറിയോ
എങ്ങനെ സൽമാനു ഷാദി ഇവരൊക്കെ ഉണ്ടാവേ
ആഹ് ഓല്ണ്ടാവെ വണ്ടി ഇണ്ടാവോ ഓലെട്ത്ത്
അല്ല ഇജ് വണ്ടി ഇട്ക്കും ഞാനും വണ്ടി ഇട്ക്കും
ആഹ് അപ്പൊ ഓരോരുത്തര് ബാക്കി വെച്ച മതി അല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെപോവാലെ
പിന്നെ ഇവിടെക്ക് എപ്പഴാ തിരിച്ചെത്താ
തിരിച്ച് പതിയെ പോന്നാ പോരെ രാത്രിയൊക്കെ ആകുമ്പോ എത്തിയാ പോരെ
ഓ അന്ന സീനില്ല
അയ്ന്റെ എടേല് വേറെങ്ങെട്ടേങ്കിലൊക്കെ കറങ്ങാനും പോവാ
ചായ കുടിച്ചാൻ പോണ്ടിവരുലെ
ആ ചായകുടിച്ചാൻ വൈന്നാരം ഈവനിങ് എങ്ങട്ടെങ്കിലും പോവാ
ഓ ഞമ്മൾ ഇന്നലെ പൂളില് പോയില്ലേ പൂളല് പോയില്ലേ
ഔ അത് അതടി പൊള്യേനി
ഹാ അഹ് എനിക്ക് പഞ്ച പേടിച്ചീനി ഞാന് എനിക്കത് ജലദോഷൊക്കെ പുടിച്ചാണ്ട്
ഹ അന്ന് കണ്ണക്കനല്ല ചോത്തീന്യല്ലോ
ആഹ് നാല്ലൊ ചോവത്തി നല്ലോ ചോവത്തി ഇന്ന് ഏ പിന്നെ ഇന്ന് രാവിൽത്തേക്കെ മാറി ഇന്നെലാണ് മൂന്ന് നാല് പ്രാവശ്യം ആരും എടേല് ജർമ്മനീന്റെ കളില്യേന്യോ ശെരി ജർമ്മനി നെതർലാൻഡ്
ആഹ് ആഹ് നെതർലാൻഡ് ഉണ്ട്
ആഹ് അപ്പം ആത്തന്ന കളി
ആഹ്
അത് കിടിലം
ആത് ഞാൻ കണ്ടിൽ ആഹ് ഞാൻ കണ്ടില്ല കളി
ആഹ്
ഞാൻ അപ്പോത്തിനു ഒറങ്ങി ഇന്ന് നോക്കട്ടെ ചെലപ്പോ പോവും ഒമ്പേരക്കല്ലെ
ആഹ്
സ്പെയിനും സൗദി അറേബിയല്ലേ
അഹ് ആഹ്
അടിപൊളി കളിയായിരിക്കും
ഇപ്പം പെസ്സൽ ചെയ്യണ്ടൊ
പെസ്സ ആ ഗെയിമൊക്കെ കളിക്കണ്ട് പെസ്സും ഫ്രീ ഫയറൊക്കെ കളിക്കേണ്ട്
എഹ് എവിടെ സമയം കിട്ടണൻക്ക്
സമയൊക്കെ ശനി ഞായറൊ അല്യേന്യോ ഒയ് വെല്ലേ അപ്പൊ അങ്ങനെ കളിച്ച് ടൈം ഉണ്ടാവും
ഇൻക്ക് ഇന്നരു കെല്യാണണ്ടായ്നി
ആഹ് കല്യാണം എവിടെ സ്ഥലം
നാകൂരി
ആഹ് എപ്പ്ളെ പോയെ
ഞാൻ രാവിലെ ഒരു പന്ത്രണ്ടേമുക്കാലാകുമ്പോ ചങ്ങായി ഞാനു പോയി
ആഹ് ആര്ടെ കല്യാണ
അത് ഞങ്ങളെ എസ് ഐ മോന്റെ ആഹ്
ആഹ് ആഹ് ആഹ് എപ്പ തിരിച്ചെത്തി
ഞൻ തിരിച്ചെത്താണ് ഏകദേശം ഒരു രണ്ടണിക്ക്യായിന്
ആഹ് അതിരാടേനി
ആഹ് അതെ പിന്നെ മന്തിം ബിരിയാണിയേനി
ഓഹ് നല്ല ഫുഡൊക്കെ ഇണ്ട്ല്ലേ
ഓഹ് മന്തി പറ്ഞ്ഞ ഒരു കാബരിയാണോ മന്ത്യാണോ മനസിലാവാത്തര് ചോറ്.
കണ്ടാ മന്തി കണ്ടാ മന്തി തൊട്ട കാബീരി അങ്ങനെ
ഓഹ്
ഞ് ഏതാലും നമ്മയ് ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടെ
ആഹ്
അത് മെസ്സേജ് മെസ്സേജയ്ക്ക്ണ്ട് എല്ലാരും കൂട്ടി ഒരു ഗ്രൂപ്പ്ണ്ടാക്ക
ആഹ് നോക്കാ നോക്കാ അത്
ആഹ് ആഹ്
ഫുഡയ്ച്ചോ
ഇല്ല ഫുഡയ്ക്കാൻ നിക്കാ
ആയില്ല
ഉം ഉം ഫുഡ്‌ എത്താ നോക്കട്ടെ എന്താ ഇണ്ടാക്കിയെന്ന്
അപ്പൊ കളിയൊക്കെവട്ന്നാൺല്
കളി പെരേന്ന്
ടി വി ണ്ടോ
ഓഹ് ടി വി ണ്ട് ടി വി എല്ലീഡിണ്ട്
ആഹ് കളി കാണാനായില്ലേ കളി കണ്ട് ഫുഡ്ന്ന് കയിക്കൂല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ്
അത്
ഇൻക്കിനി ഫുഡയിച്ചിട്ട് പോണം
ആഹ് ആഹ് ആഹ്
റ്റാ മറ്റേ ക്ലബ്ബ്ന്നാ കാണല് കളിയെക്കെ
അഹ് ആഹ്
ആവു അത് കോംമ്പി ബ്ലോക്ക്
ആഹ് അവിടെ പോയി കാണലാ അപ്പ നല്ല വൈബായിരിക്കും
ഓക്കെ
ഹാ ഹാ
അപ്പൊ നാളെ ഏതായാലും കോളേജിക്കില്ലേ
ആഹ് നാളെ പോണം
ആഹ്
നാളേ
ഇജ്ജെപ്പളാ ആട്ന്നെറങ്ങല്
ഞാന് നേരത്തെറങ്ങും എനിക്ക് കൊറേ ലോങ്ങാണല്ലോ ഞാന് ഒര് ഏയരക്കാവുമ്പോത്തിനെറങ്ങും
അഹ് ആഹ്
പിന്നെ ബസ്സൊകെ കിട്ടണ്ടേ ചെലപ്പൊ കിട്ടിലെങ്കില് പിന്നെ വേറെ ബസ്സിന് കാത്ത്ക്കണം
ആഹ് ആഹാ
നല്ല പണിയാ ലോങ്ങായി കുടുങ്ങിപ്പോയതാ
അമ്മേതായലും നാളെ വൈകുന്നേരം ഇതായ ചായ
ആഹ് ക്ലാസ്സ് കഴിഞ്ഞിട്ട്ല്ലേ
ആഹ്
ആഹ്
എല്ലാരുണ്ടാവില്ലേ
അത് ആഹ് എല്ലാര്ണ്ടാദ്യം ഇജ്ജ് വണ്ടിയെട്ക്ക്ണ്ടോ
ആഹ് വണ്ടിയെട്ക്കാം
ആഹ് എന്നാങ്ങനെ പോവാലെ വണ്ടിമ്മെ പോവാലെ
ഓഹ് വണ്ടിമ്മെ വേണെ പോവാം
ആഹ് ആഹ് സൽമാൻന്റെ ശവർമ്മ ആഹ് ഓക്കെ
നിക്ക് ഷവർമ്മ പെരെണ്ടാക്കണംന്നൊക്കെ പൂതിണ്ട് പക്ഷെ എന്തായ്ക്ക്ടണ്ടേതറില്ലാ
അതെന്നെ ഉണ്ടാകാ
ആഹ് ഇല്ല അതിൻക്ക് ചിക്കനും മായോണയ്‌സും അറിയാ
ഹ്ഹ
വേറെന്തൊക്കെണ്ടതൊന്നും അറീലാ
ആഹ് യൂട്യൂബ് അടിച്ചോക്ക്
യൂടൂബടിച്ചോക്കണം ഇന്ന്ണ്ടാക്കണം
ആഹ് അങ്ങനെ ങ്ങെന്നല്ലോ പഠിക്കല് ഇണ്ടാക്കിട്ട്
ആഹ് ആഹ്
അം വേറൊന്നും ആഹ് വേറെന്താ
എങ്ങനെ
നാളത്തെ നോക്കാം നാളെവിടെത്തിട്ട്
നാളെ അർജന്റീന ആഹ് അർജന്റീനേന്റെ കളില്ലെ നാളെ
ആഹ് അതേ നാളെ രാത്രി പത്തര ആഹ്
ഏതാ ഓസ്ട്രിയെ
ആഹ് അത് ഓസ്ട്രിയ തോന്ന്ണ് അതന്നെ
ആഹ് ആഹ്
നല്ല അടിപൊളി കളിയാരിക്കും ആഹ് കാണണം ഹേ
നാളെ ഞാ വന്നാ ക്ലബ്ബ്ക്കരാ
ഇങ്ങട്ട് വരോ
ആഹ്
ആഹ് ആഹ് ന്നാ അങ്ങനെവാ നമ്മ ഇവിടന്നിരിന്ന് കാണാ
ആഹ് നമ്മ ചാതിര ഓലൊക്കെണ്ടാവും ഊ ഊക്കിടേണ്ടിരും
ജയിക്കൂലെ
ഓഹ് ഓല് ജയിക്കും എന്നാലും നമ്മളൊന്ന് കാണണ്ടെ
നിങ്ങളെ കളിന്നാ പോർച്ചുഗലിൻ്റെ
എനിക്കറിയില്ലട്ടോ ഞാൻ നോക്കില്ല
ആഹ്
അതോ പാകിസ്ഥാനോ
ആ മറ്റന്നാളാണ് തോന്ന്ണ്
ആഹ് അങ്ങനെ ആഹ് അപ്പളെ
മറ്റന്നാൾ പത്തരക്കെങ്ങാണ്ടാണ് കളി
പത്തരക്കാ അറിയാം അപ്പൊ കാണാനൊരു സുഖണ്ടോ
ആഹ് ഞങ്ങടെ ബ്രസീലാണ് ഇപ്പോ പണി മൂന്നരക്കൊക്കെ
ആഹ് പക്ഷെ നിങ്ങക്കൊക്കെ ഒഴിവുള്ള ദിവസല്ലേ
ആ അത് ലാഭാണ്
ഉം
വേറെന്താ
എങ്ങനെയാണ്
വേറെന്താ
വേറെ ഒന്നുമില്ല എന്നാ വരുത്തില്ലല്ലോ
ഇല്ല ഇല്ല എന്നാ ആയിക്കോട്ടെ
ആഹ് എന്നാ ശരി
ആഹ്
ആഹ്